ആഹ്
ആഹ് ക്ളീയറില്ലേ
ആഹ് കേക്കാവല്ലോ ചായ വെക്കുവായിര്ന്നേ കഴിഞ്ഞു കഴിഞ്ഞു ചായ കുടിച്ചാൽ ഹസ്ബൻ്റ് വരുമ്പം ചായ കൊടുക്കണം പാല് ഇപ്പഴ ഈ നേരവാ കൊണ്ടിര്ന്ന് അ പ്പൊ എനിക്ക് ഞാൻ ചായ കുടിക്കല്ലേ നേരം വന്നപ്പം പിന്നെ പണി കഴിഞ്ഞ്ക്ണ് ചായ വെച്ച് കൊടുത്തു
ആഹ് ചായ കുടിക്കാറില്ലേ
ചായ നാല് മണിക്കൊന്നും കുടിക്കല്ല ഈ നേരം വരുമ്പോ ഇച്ചരി പാൽ ചായ എങ്ങാനും കുടിച്ചാലൊള്ളൂ നിർബന്ധം ഇല്ല എനിക്ക് ചായ വല്ല്യ നിർബന്ധം ഇല്ലാത്ത ആളാ രാവി വേണം വൈന്നേരം വേണ്ട വൈന്നേരം വേണോന്ന് നിർബന്ധം ഇല്ല ഉം വൈന്നേരം ചായ വെച്ചതാ
ഇപ്പൊ ഇനിപ്പോ പണിയൊന്നുല്ലേ ആ ഞാന് ചായ കുടിക്കാർന്ന് ഹസ്ബൻറും കൂട്ടിക കുട്ച്ച്
ആഹ് ഉം ഉം ഉം ആഹ് പണിണ്ടോന്ന് വെച്ചയ്ഞ്ഞ വൈട്ടത്തേക്ക് എന്താണെന്ന് ഇങ്ങനെ ആലോയ്ക്കുവ വയിട്ട് എന്തേലും ഉണ്ടാക്കണ്ടേ ഇവിടെ ചോറ് വേണ്ട.
ഓ ഞടോ കയി ചപ്പാത്തി അങ്ങനെ എന്തെലും കഴിക്കോ?
ആ എന്തങ്കിലും ഉണ്ടാക്കണം ചപ്പാത്തിയോ ഇല്ലങ്കി മേടിക്കോ എന്തെലും ചെയ്യുവാ വൈട്ടത്തേക്ക് വൈട്ടള്ള ചായപ്പ ചപ്പാത്തിയൊ പൊറോട്ടോ ചപ്പാത്തി എന്തേലും മേടിക്കും ഇല്ലെങ്കി എന്തെങ്കിലും ഉണ്ടാക്കും ആഹ് പുട്ടോ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കണം
ആഹ് ചോറ് കഴിച്ചില്ലാ
ചോറ് കഴിക്കേല്ലാ എന്റെ ഹസ്ബൻറ് ഒരു നേരം ചോറ് കഴിക്കേല്ലാ ചോറേ കഴിക്കേലാ ഉച്ചക്കും അപ്പം ഉച്ചക്ക അപ്പം
അരി അരച്ചിട്ടുള്ള അപ്പൊ ആഹാ ചോറ് ഏഹ്
ചോറ് വേണ്ട ചോറ് വേണ്ടന്നേ ഉള്ളൂ
ആഹാ അങ്ങനെ
ഉം വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും രാവിലെ കൊടുത്തു വിടും
ആ പിന്നെ അപ്പൊ തീരെ ഇങ്ങനെ മന് ഏ സ്പെഷ്യൽ ആയിട്ട് ഇണ്ടാക്കിയാലും കഴിക്കൂല്ലേ
ബിരിയാണിം മന്തി അങ്ങൻത്തെ കഴിക്കും വെറ്ഞ്ചോറെ കഴിക്കാത്തൊള്ളൂ ഉം അങ്ങനെക്കെ കഴിക്കും എന്നാൽ വെറ്ഞ്ചോറ് ഈ പെയിന്റിംഗ് പണി ആയോണ്ട് ചോറ്ണ്ടിട്ട് പണിയാൻ പാടാന്ന് പറയും ഉം അല്ലേലും ചോറ് വേണ്ട
ആഹ് ചോറിനോട് വല്ല്യ താല്പര്യം ഉണ്ടാവൂല അതായിരിക്കും അത് എൻക്കൊക്കെ അങ്ങനെയാണ് രാവിൽത്തെ പലഹാരം വല്ലതും ഉണ്ടെങ്കില് എനിക്ക് ചോറിനോട് വല്ല്യ താല്പര്യല്ല ചോറ് ഉണ്ടെങ്കി കഴിക്കും അല്ലെങ്കിൽ പിന്നെ രാവിൽത്തെ ഉണ്ടെങ്കി ഞാനതന്നെ കഴിക്ക എൻക്ക് കുട്ടിയാൾക്കൊക്കെ അങ്ങനെയാണ്
ആ എനിക്ക് ചോറ് വേണോന്ന് നിർബന്ധൊന്നുല്ല
ആഹും ചെലൊരു ചെല ആളുകൾക്ക് ചോറെന്നെ വേണം നിർബന്ധായിരിക്കും
ആ എനിക്ക് ഒരു നിർബന്ധോ ഇല്ല
ആഹ് എനിക്കു അതെ
ആ എനിക്ക് നിർബന്ധൊ
എൻക്കു അതെ ഞാൻ എന്താ കടിള്ളത് അത് കഴിച്ചോളും ചോറ് നിർ
ആഹ് ആഹ് എനിക്ക് നിർബന്ധൊന്നൂല്ല പിന്നെ ഇവിടെ ഞങ്ങടെ അമ്മ ഉമ്മ ഉമ്മാക്കൊക്ക വേണ്ടോണ്ടാ വെക്കുന്ന ചോറ് അതൊരു ശകലം ചോറെ വെക്കൊള്ളു താനും
ആഹ് ആഹ്
മ്മ് ഇപ്പൊ പിന്നെ ഇനിയിപ്പിപ്പെന്തലും കഴിച്ചാ ഇനിയിപ്പ വേണ്ട
ആഹ് എനിപ്പോ കഴിച്ചാ പിന്നെ വേണ്ട് ആഹ് അതെന്നെ ഞാനും അതെ അം ഉം വ നേർത്തെ കൊ അധികം നേർത്തെ തന്നെ ഞങ്ങള് ഭക്ഷണം കഴിക്ക
ആഹ് അതെ ഞാനു ആദ്യൊക്കെ താമസിച്ചായിരുന്നു പത്ത് മണിയൊക്കെ ആയിരുന്നു ഞാനിപ്പ പിന്നെ എനിക്ക് വെയ്റ്റ് കൂടീട്ടെ പാടായിരു അതുകൊട്ട് ഇപ്പ പിന്നെ ആ ട്ട് മണിക്കൊക്കെ മുമ്പ് എന്തെങ്കിടും എല്ല രാത്രി മന്ന് ന്തി തന്നെയായിരുന്നു വെളീന്നൊള്ളെ കുഴിമന്തി എന്നെയായിരുന്നു മിക്കവാറു എല്ലാ ഈസോ ഒമ്പഅര പത്ത് ത്ത് മണിയൊക്ക്യാവുമ്പോ അതായിരുന്നു ആഹാരം
അപ്പൊ ങ്ങക് കുഴിമന്തി ഡെയിലി കൊണ്ടരേ
കുഴിമന്തി തൊട്ട് താഴെ കട ക്ക് ത-താഴെ മന്തിക്കടയുണ്ട് അന്നേര അവിടെയിപ്പൊ പിള്ളേരാണെലും ആരെല്ലും പോയ്‌ മേടിക്കും ആവിടെന്ന് മേടിക്ക പ്പ പോയ് ഏത് പാതിരാക്ക് പോയാലും നമുക്ക് ജസ്റ്റ് രണ്ടു കാല് വെച്ചാ കടയെത്തും പിള്ളേരാണേലും പോയി മേടിക്കും ആഹ് ആ വണ്ടി നമ്മളെ താഴെ അല്ലേ അങ്ങനെ ആയോണ്ട് എറ്റോം പാട് ഇല്ലങ്കി ഞമ്മളി ത്രേം മേടിക്കേല്ല അങ്ങനെ മേടിച്ച് മേടിച്ചാ കുഴിമന്തിയൊക്കെ തിന്നിട്ടാർന്ന് എനിക്കൊരിച്ചിരി പ്രശ്നങ്ങളൊക്കെ വന്നാരുന്നു
അത് വരും നമ്മള് സ്ഥിരായിട്ടൊന്നു അങ്ങനെ കുഴിമന്തി ബിരിയാണി കൊഴുപ്പൊക്കെ വരും
അയ്ന് ആഴ്‌ച്ചേല് മൂന്നൂസം വച്ചായിരുന്നു മേടിക്കുന്ന മൂന്നു നാലു ദിവസം
ആഹ് പിന്നെങ്ങനെ ഭയങ്കര കേടാണ് നമ്മള് ഡെയിലി ഒന്നും കഴിക്കാൻ പാടില്ല
അത് താമസിച്ചു വെ
പ്രത്യേകിച്ച് ഞമ്മള് വീട്ടില് ണ്ടാക്കുന്ന അത്ര കൊഴപ്പല്ല പക്ഷെ പൊർത്തു ഹോട്ടൽന് അവര് രുചിക്ക് വേണ്ടിയിട്ടൊക്കെയ് പലതും ചേർത്തു
അതെ അതെ അതെ അതെ ആഹ് അതെ അതെ അതെ അങ്ങനെ പെട്ടെന്ന് എനിക്ക് അങ്ങനെ കഴിച്ച എല്ലാം പെട്ടന്ന് ഒരു അഞ്ചട്ട് കിലോ വെയിറ്റ് കൂടി പക് ഓവർ വെറ്റ് ആയപ്പോ എൺപത്തഞ്ചോക്ക വെയ്റ്റ് ഒക്കെ വന്ന് പിന്നെ പ്പൊ നിയന്ത്രിച്ച് നിയന്ത്രിച്ച് എഴുവത്തിയഞ്ച് വരെ ആക്കി നിർത്തിയിരിക്കുവാ
ആഹ്
ചോറും കൊറച്ച് എല്ലാം കൊറച്ചേ
ആഹ് ക്ഷെ വെയ്റ്റും കൂടും
ആഹ് വെയിറ്റ് കൂടുന്ന് അതല്ല പാടെയ് റ്റ് പൊക്കോ ഒണ്ട് പൊക്കോംടെ ഒള്ളപ്പം വെറ്റും കൂടിയാ പാടാ
ആഹ് അതെ ആഹ്
നിയന്ത്രിച്ച് നിയന്ത്രിച്ച് നിർത്തിയിരിക്കുവാ
ആഹ് അപ്പൊ പിന്നെ ഇരുന്ന് ഏ പ് രാവ് ഏ ന്നും കടേൽക്ക് പോവോ സ്റ്റിച്ചിങ്ങിന്റെ
ഇല്ല കടല്ല വീട്ടി ഇരുന്നാ ത് ചെയ്യുന്നേ കടയായിരുന്നു എനിക്കൊരു ആറേഴ് വർഷം കടയൊണ്ടായിരുന്നു പ്പ കട ഞാൻ നിർത്തിയപ്പോ വീലോട്ടാക്കി
ആഹ് അപ്പൊ ഈ പിന്നെ നോ ഈ സ്കൂള് തൊറക്കുമ്പളൊക്കെ തെരക്ക്ണ്ടാവോ
തെരക്കുണ്ട് ഇപ്പ ഞാൻ ഒത്തിരി അങ്ങനെ പഴേ പോലെ ത്തിരി വാങ്ങിക്കുന്നില്ല എന്താച്ചെങ്കി എനിക്ക് പറ്റ്കേല്ല എനിക്ക് നടുവേക്കെ വേദനെ പൊറോക്കെ വേദനെയാണ്ട്
ആഹ് പിന്നെ നമ്മളിങ്ങനെ ഇര്ന്ന് പണിയെടുക്കുമ്പഴും നന്നായിട്ട് വയറ് ചോടുവെയ്
ആഹ് ഇത്നടുള് ഏറ്റം പാട് നമ്മൾ ഉച്ചവരെ നമുക്ക് വീട്ടിലെല്ലാ പണീം കഴിഞ്ഞിട്ട് നമ്മള് മിഷേനൽ കയറും. മഷേനിൽ കേറി നമ്മളൊരേ ഇരിപ്പ് ഇരിക്കുവല്ലേ. എണ്ണിക്കുന്നില്ലല്ലോ ആഹ് എണ്ണിക്കുമ്പോ അപ്പൊ നമുക്ക് പൊറവും വേദനെടുക്കേ ന്നംമുതകിനൊ
ആഹ് പിന്നെ വെയിറ്റുള്ള ആളു ആവുമ്പേ ഏഹ് വേദന ആഹ് അങ്ങനൊക്കെ വരും.
പക്ഷെ എന്നെ കണ്ട ഒട്ടും വണ്ണം തോന്നുഏല പക്ഷെ പൊക്കോണ്ട് ഹൈ റ്റുണ്ട് ആ ഹൈറ്റിന്റെ വെയിറ്റാണോന്ന് ആർക്കറിയാ നല്ല ഹൈറ്റുണ്ട്.
ബോറാവൂല്ലെ എൺപത് കിലോണം പ്പൊരു ബോറുള്ള വെയ്റ്റായിരിക്കും
ഇല്ല അഞ്ചടി നാലിഞ്ച് ഹൈറ്റുണ്ട്. പക്ഷെ വണ്ണം തോന്നത്തേ ഇല്ല. പ ക്ഷെ നമ്മുക്ക് ഇൻക്ക് കൈക്കും കാലിനൊക്കെയാ വണ്ണം. മൊഖവും വണ്ണം വയ്ക്കും പക്ഷെ ഒടൽനില്ല.
ആ ഹൈറ്റുള്ള ആള്കൾ അങ്ങനെ വണ്ണം തോന്നിക്കൂല. ഞാനൊന്നും ഹൈറ്റ് വല്ലാതല്ല അത് കാര ണം എനിക്ക് ഞാൻ എൺപത് കിലോനൊക്കെ നന്നായിട്ട് ഓവർ വൈറ്റായിരിക്കും.
ഹൈറ്റൊത്തിരിയുണ്ടോ?
ആ അയ്റ്റില്ല അയ്റ്റ് അഞ്ച് അഞ്ച്ണ്ടോന്ന് എൻക്ക് കറക്റ്റായിട്ടറിയില്ല.
ആ ഞാൻ അഞ്ച് നാലുണ്ട്.
ആ അപ്പൊ നല്ല ഹൈറ്റുണ്ടാവു ഒരു ആണുങ്ങളെ ഹൈറ്റുണ്ടാവും. അതെ അതെ അ് ആഹ് ആഹ്
റ്റുണ്ട് അപ്പൊ വണ്ണം തോന്നേല കണ്ട ഒട്ടും വണ്ണം തോന്നേലേ പക്ഷെ നമുക്ക് വെയിറ്റുണ്ട്. ഇന്നലെ ന്നി ട്ട് പോയി നോക്കിയപ്പോ എഴുപത്തിയാറ് കിലോ ആയി. എന്തിനാട് ആഹ് എൻമ്പത്ത്നാലൊക്കെ വന്നേആയിരുന്നു.
ആഹ്.
ഇപ്പൊ പിന്നെ മധുരൊട്ടു ഇല്ലാട്ടോ ചായക്കാണ് ചുമ്മാ മധുരല്ലാതെ കഴിക്കുന്നേ.
ആ ഞാനു അതെ പിന്നെ മധുര കഴിറ്റ് ഞാൻ നല്ല ഡയറ്റെയ്തിട്ട് നന്നായിട്ട് കൊറ്ഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇ പ്പൊഹ് ഏഹ് ഇപ്പം പഴേ ഒരു പഴയ പോലെയായിട്ടില്ല ഇന്നാലും ഒരു രണ്ട് മൂന്ന് കിലോനൊക്കെ കൂടിയിട്ടുണ്ടാവും.
ആ എനിക്കൊങ്ങനെ കൂടി നോമ്പായപ്പോ നന്നായിട്ട് മെലിഞ്ഞു.
ആ നോമ്പായിട്ടും നന്നായിട്ട് മെലിഞ്ഞിന്നു. ഞാന് ഓവറായിട്ടു മെലിയും ചെയ്തിരുന്നു. പറ്റ അങ്ങോട്ട് എന്താ എല്ലാരും കാണുമ്പോഴെ നമ്മളെ ഫെയ്സൊക്കെങ്ങോട്ടൊട്ടീട്ട് ഓ ബോറായിട്ടുണ്ടായിരുന്നു ക്ഷെ ഇപ്പ അതൊക്കെ തിരിച്ചു വന്നേ എനി അങ്ങനെ മെയിൻ്റെയിൻ ചെയ്ത് പോവാണ്. തടിക്കോന്ന് എനിക്ക് പേടിയാണ്. തടി വെക്കും ഞാനൊക്കെ പെ
ആ എനിക്കതു തന്നെ പെട്ട് തടി വെക്കും പെട്ട വെയിറ്റ് വെക്കും. എനിക്ക് ഈ വെയ്റ്റ് വെക്കുമ്പോ എനിക്ക് കണ്ണിന്റെ അടിയൊക്കെ ഇങ്ങെനെ കറു പ്പു കളറിൽ വരുവന്നെ തടി കൂടുമ്പോ ഈ കണ്ണൊെക്കെ എനിക്ക് മുഖത്തിന് പെട്ടെന്ന് വണ്ണം വയ്ക്കും. പ്പൊ കണ്ണിങ്ങ
ആ മുഖം കറുപ്പ് വരുന്നുണ്ടാവൂല്ല. ഞാന് ഞാൻ തടി ക്ഷീണിക്കുമ്പളാണ് കറുപ്പാക.
ആ എനിക്ക് തടി ആഹ് എനിക്ക് വണ്ണം വെക്കുവാണെങ്കിൽ കറുപ്പ് കൂടും. മുഖവും കറുക്കും കണ് കുഴിഞ്ഞ് നമുക്ക് വീർത്ത് ന്തോ ഒരു അസ്വസ്ഥതയാ. അപ്പഈ വണ്ണകൊ യുവാണെങ്കി കളർ വരും.
ത വൺ ആഹ് അത് മൊഖം വണ്ണല്ലാൾ ഞാൻ ക്ക് മൊഖ ഞാൻ ത വണ്ണം വെച്ചാലും മൊഖം ഓവറായിട്ട് വണ്ണം വെക്കൂല. ക്ഷെ തടി കൊറഞ്ഞാല് ആ തടി കൊറഞ്ഞാല് പ റ്റ മൊഖങ്ങോട്ട് ഒട്ടീട്ട് പ്രായല്ലാൾക്കാല്ലേ പോലെ ആവും. പക്ഷേ അ മൊഖത്തെ വണ്ണാണ് പോൺത് അ സ് തടി ഉള്ളപ്പോ തന്നെ മൊഖം വല്ലാതെ വണ്ണല്ലാത്ത കാരണേ. തടി വെലിഞ്ഞാ പറ്റ മൊഖം പോവും.
ഒടലിനൊന്നും വയറൊന്നും ഇല്ല വയറൊന്ന് ചം ഉടലിനൊന്നും മണ്ണമില്ല. പക്ഷെ മൊഖ
ആ മൊഖം കയ്യ് കാലിന് ആ അങ്ങനായിരിക്കും. കയ് അങ്ങനെ ചെല ആളുകൾക്കുണ്ടാവും. കയ്യൊക്കെ വണ്ണം ആ.
ആ കൈക്ക് വണ്ണം കാലിനും മണ്ണം പക്ഷ് ഒടൽന്ല്ല ആ ഒടലിനില്ല ഒടലിന് വയറൊന്നുമില്ല
ആഹ് അങ്ങനെ ഞാന് മൊത്തം മൊത്തത്തില് കൈ കാല് വേറെ അങ്ങനെയൊന്നുംല്ല മൊത്തത്തില് ഓഹ് ഫുള്ള് ബോഡി മൊത്തം ഒരേ പോലെ
ആഹ് ഒരേ പോലെ അങ്ങനെയാ
ആഹ് പിന്നെ ചെല ആളുകളുണ്ടാവും കൈയ്യ് വണ്ണം ഇല്ലാതെ ശരിരം അങ്ങനൊന്നുല്ല ഞാൻ മൊ
ആഹ് അങ്ങനയല്ല. എനിക്ക് കൈയിക്കും കാലിനും നല്ല വണ്ണവാ. കൈയിക്കും കാലിനും നല്ല വണ്ണം അത്യാവശ്യം വണ്ണമുണ്ട്.
ആഹ് അങ്ങനെ ചെല ആളുകൾക്ക് ഇണ്ടാവും
ആഹ് ഉടലിനില്ല മൊഖവും ഉണ്ട് മുഖത്തിന് അത്യാവശ്യം പെട്ടെന്ന് മുഖം വണ്ണം വെയ്ക്കും മുഖം വീർക്കും. കഴുത്ത് കഴുത്തൊക്കെ കുറുകും. പിന്നെ എല്ലൊക്കെ തെളിയാൻ തൊടങ്ങി
ആഹ് കഴുത്ത് കഴുത്ത് കറക്കും. ചില ആളുകൾക്ക് തടി വെച്ചാ കഴുത്ത് കറു
ആ ആ ആ ഇപ്പൊ പിന്നെ കൊഴപ്പമില്ലാതെ ഇങ്ങനെ ആയി നൽക്കുന്നു. മധുരമൊക്കെ നിയന്ത്രിച്ച് മധു മധുരവായിരുന്നു എനിക്ക് വേണ്ടത് ഒത്തിരി
ആഹ് മധുര മധുരം നമ്മള് നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ ഞമ്മുക്ക് പിന്നെ മധുരം പറ്റാതെ ആവും.
ആഹ് ഇല്ല ഇപ്പൊ എനിക്ക് മധുരം വേണ്ടല്ലോ. ഇപ്പോ ചായ എടുത്തിട്ട് മധുരവേ വേണ്ട. എനിക്ക് ഇഷ്ടമില്ല എടുക്കാൻ പോകുമ്പഴേ വേണ്ടാന്നുള്ള രീതിയാ ആയി ശീലവായ കൊഴപ്പൊവില്ല
അതെ അതെ എനിക്ക് അത് തന്നെ മധുരമിട്ട് ഞാൻ നോമ്പിനൊന്നും ജ്യൂസ് മധുരഇട്ടിട്ട് കഴിച്ചിട്ടേ ഇല്ല നോമ്പ് മുപ്പതും ഞാൻ മധുരമിടാതെ യാണ് ജ്യൂസ് കുടിച്ചത്. ഉം മധുരംകുടിക്കൂല എനക്ക് ഇഷ്ടമില്ല. ആഹ് മധുരം കൊറച്ചാ നമ്മളെ കഴുത്തിലുള്ള കറുപ്പൊക്കെ ഇണ്ടല്ലോ അതൊക്കെ പോകും അതേ പോലെ മുഖത്തിന് ആ നല്ല മധുരം ഷുഗർ ഒഴിവാക്കിയ നമ്മളെ സ്കിന്നിന് നല്ല മാറ്റ
അതെ അതെ അതെ ചൊമയാ ചൊമയാ രക്ഷയില്ലാത്ത
ചുമ ഏഹ് പനിച്ചിട്ടുണ്ടായിരുന്നോ?
ആഹ് പനി ഉണ്ടായിരുന്നു. പനി കഴിഞ്ഞപ്പോ ചുമ പനി അങ്ങനെ ഉണ്ട മൂന്നാല് ദിവസ പനിച്ചേ അത് കഴിഞ്ഞ് ചുമ എനിക്കിപ്പോ അലജിയുടെ ആണോ അറിയത്തില്ല. ഒരു മാസത്തോളം ആയി. എതേലും നല്ല ഹോസ്പിറ്റലിൽ ഒന്ന് പോണം
ഇനി ഇപ്പഴത് ചൊമ വന്നിട്ടുണ്ടെങ്കിൽ മാറാൻ നല്ല പണിയാണ് ഉം ആഹ് പനി മാറിയാലും ചൊമ മാറാൻ പണിയാണ് ഇപ്പൊ ഈ പകർച്ചവ്യാധി പനി പനി അങ്ങനെയൊക്കെ ഇണ്ട് അഞ്ചാം പനി അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോന്ന്ണ്ട്
ആഹ് അതെ അതെ അതെ അപ്പൊ എല്ലാടത്തും പനിയൊക്കെ ആണല്ലോ എന്നാ വെ വെച്ചേക്കട്ടെ എന്നാ ആഹ് ആഹ് ശരി ശരി
ആഹ്